ആ എന്താ എവിടെ പോയി കുറച്ച് സമയം എടുത്തല്ലോ
ആഹ് നെറ്റ് കിട്ടുന്നില്ലായിരുന്നു നെറ്റിന്റെ
ആണോ ആണോ ഇഷ്യു ആവുല്ലെ അത് ചെല സമയത്ത് ആ കേൾക്കാനില്ലെ
കേക്ക്ന്നുണ്ട് കേക്ക്ന്നുണ്ട് എനിങ്ങനെ വലിച്ചിട്ട് വരുന്നില്ലായിരുന്നു കോളായി
അഹ് അഹ് ആഹ് അത് ശരി അത് ശരി ഫോണിന്റെ നെറ്റ് വർക്ക് നെറ്റ് വർക്കിന്റെ എന്തേലും ഇഷ്യു ഉണ്ടാവും ചിലപോ അതാവും അല്ലെ അതെ അതെ ഹലോ കേക്കാല്ലേ ഹലോ ആഹ് എന്തോ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടല്ലോ ആഹ് കൊറച്ച് റേഞ്ച്ള്ള ഭാഗത്തേക്കൊന്ന നിക്കായിരുന്നോ ആഹ് ഇപ്പൊ കേക്കാണ്ട്
ആഹ്
മഴ വരുന്നുണ്ടോ അവിടെ ഡ്രസ്
ആ അതാണ് ആ ചെറിയ മഴ പ്രശ്നം വരുമ്പോ നമുക്ക് ആ അന്തരീക്ഷത്തിന്റെ ഒരു റേഞ്ച് പ്രശ്നം വരോല്ലോ
ആഹ് അതെ അതെ അതെ ശരിയാണ് പിന്നെ അപ്പൊ തുണികളൊ ഉണക്കാൻ എന്താ ചെയ്യാ അകത്തിട ചെയ്യാ
എല്ലാ നമുക്ക് പുറത്ത് ഇടാനുള്ള ചെറിയ സംവിധാനം ഉണ്ട്
ആ അപ്പൊ അവിടെ ഇടും അവിടുന്ന് എടുത്തിട്ട് പക്ഷെ ഈ മഴക്കാലായി കഴിഞ്ഞാല് ഡ്രസ്സ് ഉണങ്ങാൻ എപ്പഴും ഉള്ളിലിട്ടാലല്ലേ വീടിന്റെ ഉള്ളിലിട്ടാലല്ലെ ഒന്നുകൂടി ഉണങ്ങാ ഹലോ
കേക്ക്ണ്ടേ ഹലോ
ആഹ് കേൾക്കാണ്ട് പറ
മസള ഇങ്ങനെ പൊടിയൊക്ക ആയതുകൊണ്ട് പരക്കാത്തൊക്കെട്ട് കഴിയുമ്പോ ഈർപ്പൊ ഒആക്ക വന്ന് കഴിയുമ്പോ ഒത്തിരി ബുദ്ധിമുട്ടും. ണ്ടാവും
ആഹ് ശരി ആഹ് ശരി
ന്നിട്ട് പിന്നെ ഞാന് പരമാവധി തന്നെ പൊറത്ത് നമുക്ക് ഉണങ്ങിയ എടുക്കാം മെഷീൻ അകത്തിട്ടിട്ട് പുറത്ത് ഉണങ്ങിയെടുത്ത് ക്കുന്നതിന്റെ ഒരു കഴിഞ്ഞിട്ട് പിന്നെ പെരക്കകത്ത് കേറ്റി ഒരു രണ്ടയ ഉണ്ട്. അത്ട്ട് തേച്ച് തേച്ചു അങ്ങോട്ടിടും
ആഹ് അത് ശരി അങ്ങനെ എന്തേലും ചെയ്യും പിന്നെ മെഷീനിൽ ഉണക്കുവോ
ആഹ് മെഷീലിട്ട് ഒണക്കി എടുക്കും ആ ഉണങ്ങി പിന്നെ ഒരു പരിധി കഴിഞ് ഴിപോ നമക്ക് മഴക്കാലത്ത് എന്തെങ്കിലും എന്താണെങ്കിലും ഒരുപാട് വരും തുണി ഉണങ്ങാൻ
ആഹ് അത് ശരിയാണ് അത് ശരിയാണ് കൊറെ സമയം പിടിക്കും പിന്നെ നോട് കുറച്ച് സമയം സംസാരിച്ചപ്പ തന്നെ മനസ്സിനൊരു സമാധാനമായി സത്യം പറയാലോ ഇതാണ് പറയണ നമ്മുടെ വേ വെർ അതേ അകത്ത് എന്താണ് ഉള്ളില് കൊറേ ഓരോന്ന് വെച്ചിട്ട്. ട് നമ്മള് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഭാരം കൂട്ന്നല്ലാതെ അല്ലെ അപ്പൊ നിക്കൊരു സമാധാനംണ്ട് അല്ലെ നിന്നോട് സം ച്ചിട്ടൊരു ആശ്വാസാന്ന് ഇപ്പൊ ഒരു മൈൻഡ് ക്കൊരു ഫ്രീ ആയി ഞാൻ കൂളായിട്ട് ഉള്ളൊരു അവസ്ഥയിലാ
ഉം
അപ് അല്ല അങ്ങനെ നമ്മള് കൂളായിട്ട് ഇരിക്കുമ്പോഴേ നമുക്ക് മറ്റുള്ളവരോട് സംസാരം ആഹ് സംസാരിക്കുമ്പോ നമുക്ക് അത് കേട്ടിരിക്കാൻ പറ്റുള്ളൂ.
അതും അല്ല നമ്മളൊരു ഒരു ഒരു കടിഞ്ചായ വെച്ചു അല്ല ഒരു ഗ്ലാസ് ചായ വെക്കണേ പോലും നമ്മുടെ മനസ്സ് നമ്മളെ നല്ല സന്തോഷത്തോടെ ഇരിക്കാണേ നമുക്ക് അതിനകത്തും ഒരു സന്തോഷം ഉണ്ട്
സത്യം പറയട്ടെ ഇന്ന് ഞാൻ രാവിലെന്ന് നൂൽപുട്ട് നൂൽപുട്ട് ന്ന് ടിയപ്പല്ലേ ആ അത് ഇണ്ടാക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ട് ഞനീ മാവിൽ വെച്ച പൊടിയിൽ ഞാൻ ഇതച്ചപ്പോ വെള്ളം അധികായി പോയി അപ്പൊ ഇന്റെ മൈൻഡ് അവിടെ ശരിയല്ലാത്ത കൊണ്ടാണ് ഇനി അങ്ങനെ പറ്റിപ്പോയി ശ്രദ്ധ അവിടെ ഇല്ലാതെ പോയി നമ്മളെന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മള ഒരു മൈൻഡ് ഫുൾ ആവുവാന്ന് പറയില്ലേ അത് അറിഞ്ഞോണ്ട് ചെയ്യണം നമുക്ക് ആസ്വദി ചെയ്യണെന്നാ പറയിണേ
അതെ അതെ അതെ അതെ ആ സത്യമാണ് ഇഷ്ടത്തോടെ നമ്മള് ചെയ്യുന്ന ഒരു കാര്യത്തിനു നമുക്ക് ആ ഒരു വക്കുന്ന സാധനത്തിന് അതിന്റേതായ ഒരു സന്തോഷണ്ട്.
സന്തോഷോണ്ട്. പിന്നെ നമുക്ക് മടുപ്പും വരൂല. ക്ഷെ നേര മറിച്ച് നമുക്കൊരിഷ്ടല്ലതൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മടുപ്പല്ലേ.?
ഉം അതെ.
ആഹ് ഭയങ്കര മടുപ
ഞാ എനിക്ക് എനിക്ക് ഇതുപോലെ ആ എനി ക്കിതു പോലെ ഈ ഇടിയപ്പോ ങ്ങനെയൊക്കെ പെ - അതൊക്കെ പെട്ടെന്ന് തന്നെ നമ്മള് ചെയ്യാം അപ്പൊ ഈ- ഏ ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഹെൽത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പം. ആ കൈ കൈ കൈക്ക് ഈ ഇടിയപ്പ ണ്ടാക്കാനായിട്ട് കുഴച്ചിട്ട് പീച്ചിയേടുക്കാൻ പറ്റത്തില്ലാത്ത പോലെ ബല ഇല്ലാത്തൊര വസ്ഥയിലോട്ടൊക്കെ- അങ്ങ് വന്നായിരുന്നു ഈ ബ്ലഡിന്റെ കുറവ് സർക്കുലേഷൻ ബ്ലഡ് അവെ എനിക്ക് അഞ്ച് പോയിന്റ് അഞ്ചായി പോയായിരുന്നു
അത് ശെരി ഇപ്പഴങ്ങനുണ്ട്?
ഇപ്പോ എട്ടായിട്ടുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്ന് എച്ച് ബി ഇന്ന് നോക്കിയായിരുന്നു അപ്
ആഹ് അത് ശരി അയിന് ടാബ്ലറ്റ് വേറിടുക്കണുണ്ടോ?
ഇല്ല ഇല്ലി ല്ല ല്ല ബീറ്റ്റൂട്ട് ജ്യൂസ്
ആഹ് അല്ല അതിന് വേറൊരു സപ്ലിമെന്റ് ഉണ്ട് ട്ടോ, ഫോളിക്കാന്റെ അയൺ എന്ന് പറഞ്ഞിട്ട്. അത് കഴിചോര്ക്ക് പിന്നെ കൊറേ ആള് ഇത്ര നല്ല കുറവുള്ളർക്കൊക്കെ കൂടിയിട്ടുണ്ടന്ന് പറഞ്ഞു.
അതെല്ലേ.
ആഹ് ഞാൻ ന്റെ മോൾക്കും കൊടുത്തു അതില് എത്രേം രക്തകുറവായിട്ട്. എന്നും ഒരു അസുഖർന്ന്റഞ്ഞു. ഒരു താത്ത അപ്പൊ അവര് പറയാ അത് കഴി- ച് കഴിഞപ്പോ ഹോസ്പിറ്റലിനൊക്കെ വേറെ ഗുളികളൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷ എന്നിട്ടൊന്നും കുറവുണ്ടായില പക്ഷെ ഇത് കഴിച്ചപ്പോ അവരടുപ്പിച്ച രണ്ട മൂന്ന് മാസം
ബ്ലഡ് കൂടാനായിട്ട് ഏ രണ്ട് ടിപ്പ് ഞാൻ വേറെ ഇപ്പോ ഒരുപാട് ഗുളികള് കഴിക്കുന്നൊള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഗുളികായിട്ട് എടു ത്തിട്ടില്ലായിരുന്നു.
ആഹ്.
പക്ഷേ ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ഏ ചെയ്തതിൽ എനിക്ക് അതിനകത്ത് നല്ല ഫലം കിട്ടിയത് രണ്ട് കാര്യമാ ഒന്ന് ബീഫിന്റെ കരള്.
ആഹ്.
ബീഫിന്റെ കരള് നല്ലതുപോലെ ചെറിയുള്ളി ഇട്ട് വഴറ്റി നല്ല പോലെ കുരുമുളക് കൂടി ഇട്ടു ഒത്തിരി ഗ്രേവിയോ ഒത്തിരി മുളകും അങ്ങനെ ഒന്നും ചേർക്കാതെ
ഉം
അത് കഴിച്ചു കഴിഞ്ഞാല് ബ്ലഡിന് സർക്കുലേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റൊരു മരുന്നാണ് ബീറ്റ്റൂട്ട് ഒരു ഒരു തുള്ളി ഉപ്പും ഒരു തുള്ളി ഇഞ്ചി കഷ്ണവും ഇട്ടിട്ട്
ആഹ് അഉ ശെരി ആഹ് ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഫോളിക്കാന്റ യേൺന്ന് പറഞ്ഞത് അതിലൊക്കെ ബീറ്റ്റൂട്ടിന്റെ ന്തിന്റെയൊക്കെയോ എക്സ്ട്രാക്ട് ആണ് സംഗതികള് ബീറ്റ്റൂട്ടിന്റെ പിന്നെ വറെന്തെ ക്കെയോ സാധനത്തിന്റെ ഇതൊക്കെഒരു സപ്ലിമെന്റ് ആണ് ഇത് ഒരു ദോഷ ഇല്ല ഒരു പെർസെന്റേ സീറോ പെഴ്സ പെർസെന്റജല്ലേ നമ്മക്ക് അതിന്ന് ഒരു സൈഡ് എഫക്ട്ന്ന് പറഞ്ഞതില്ല അത്രീം നല്ലതാണെന്ന പറി
നീർക്കെട്ട് കുറയാനായിട്ട് എന്തെങ്കിലും ഒരു ടിപ്പോ ടാബ്ല റ്റോ അങ്ങനെ ആരുണ്ടേലും ആഹ് അറിയിക്കണം
ഞാൻ അറിയുന്നൊക്കെ പിന്നെ ല്ലാത്തിനും ണ്ടാവും എല്ലാതിനും ഒരു അസുഖക്കെ ശരിയായി മാറും ഒക്കെ സമാ ആരോഗ്യത്തോടെ ഹെൽത്തും വെൽത്തും നേടാന്നാ പറയുന്നേ
അതെ അതെ അതെ അതെ അതെ പക്ഷെ എനിക്കിപ്പം എന്നെ സംബന്ധിച്ച് എന്റെ ഒരു ആഗ്രഹയിട്ടാ ഞാന് കൊണ്ടു നടന്ന് മടുത്തു
അഉ ശെരി തായിട്ട് നടന്ന് മടുത്തൂല്ലേ എ ആഹ് ഒക്ക് എന്താ ചെയ്യാ അയിനൊരു ചെൽപ്പോ നമ്മള് സംസാരിച്ചത് പോലും അതിനൊര് സൊല്യൂഷൻ ആവും പറയാൻ പറ്റൂല്ല അതാ നമ്മള് എവിടെ അതൊക്കെ നമ്മള് സം സംസാരിക്കുമ്പോ ഇത് നമ്മള് ഈ അസുഖത്തെ കുറ്ച്ച്ട്ടൊക്കെ നമ്മള് പരസ്പരം നമ്മള് ആദ്യം സംസാരിച്ചിട്ട്ണ്ടെങ്കിലും ഇപ്പോ ഹ് പിന്നെ കൂടുതല് അയിനെ കുർച്ച് സംസാരിച്ചിപ്പോ നമുക്ക് താങ്ങടെ പരസ് പരം ഇങ്ങനൊണ്ട് അങ്ങനെയുണ്ട് അത് കഴിച്ച് നോക്കുന്നൊക്കെ പറയാ ന്നൊക്കെ പറഞ്ഞ് അത് ചെൽപ്പോ നിന്റെ മാറാനാവും നമുക്ക് അങ്ങനൊരു പ്രതീ ക്ഷ നമ്മള് വെക്ക്ണേ നല്ലതല്ലേ എപ്പളും
അതിനെന്താ നല്ല കാര്യങ്ങളില് നമ്മള് നല്ല കാര്യങ്ങൾ നമ്മള് ഒരു പ്രതീക്ഷ വെക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു ദോഷവും വരാനില്ലല്ലോ.
ഒരു ദോഷം വരാനില്ല അതെ അതെ അതെ അതെ. പിന്നെ എന്താണ് ന്നാ? പിന്നെ നമുക്കെന്താ ച്ചാ നമുക്ക് സമാധാനായിട്ട് ഒരു ജീവിതം ന്ന് പർഞ്ഞാൽ നമുക്ക് ആരോഗ്യം ത്തോടെണ്ടെങ്കി ശരീരം ണ്ടെങ്കി തന്നെ ഉള്ളു ല്ലെ? ആരോഗ്യള്ള ഒരു ശരീരം ആരോഗ്യള്ള ഒരു മനസ്സും ണ്ടെങ്കില്
ക്ക ഒരു പനി വരുന്നത് പോലെയോ അല്ലെങ്കില് നമുക്കിപ്പോ ഒരു പ്രഷറോ അല്ലെങ്കി ഷുഗറോ വരുന്ന പോലെയോ അല്ലെങ്കില് മറ്റൊരു അസുഖം വരുന്ന പോലെയോ അല്ല നമ്മള് ഈ ഇതൊക്കെ ഡ്രസ്സ് യ്യാനും കെട്ടാനും അഴി ക്കാനും അതുകൊണ്ട് ചട്ടിച്ചട്ടി നടക്കാനും ഇച്ചിരി നടന്ന് കഴിഞ്ഞാല് നീര് വെ ക്കുന്നു പിന്നെ നീര് വെക്ക്ന്നതും കെട്ടി വെക്ക്ന്ന ടംട്ട അത്റ്കി വരുന്നു. ഏഹ് അപ്പ അങ്ങ് അതിന്റേതായ തു നിങ്ങള് ആ ഡ്രസെയ്യുന്ന സാധനങ്ങളൊക്കെ ഡെയിലി ഇങ്ങനെ കത്തിച്കളയണം. കുഞ്ഞ് മക്കളുള്ളതാണ് അവര് ഇൻഫെക്ഷന് അവർക്കത് അവരെ ശ്രദ്ധിക്കണം ഒത്തിരീ മൈൻഡ്
മൈന്റ് ഒരു വല്യ സംഭവാലേ നമ്മളെ മൈന്റിനെ നമ്മള് ഉം ച്ച് നല്ലതില് കൊണ്ടരാൻ ഒന്ന് ആലോയിച്ചോ ക്കിട്ടുണ്ടെങ്കില് എത്ര സ്ട്രെസ്സ് ആയിട്ടാവ നടക്ക്ണ്ടാവ.
അതെ ഞാൻ ഒരുപാട് ഒരുപാട് ടെൻഷൻ ഒരുപാട്ന്ന് പ ഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തലക്ക് ചുറ്റിലും പ്രശ്ന. പിന്നെ സ്റ്റിറോയിഡ് കഴിക്കുമ്പോ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളാ അവര് പറഞ്ഞാണ് നമുക്ക് ആ ഗുളിക തരുന്നത് കാരണം ഈ ഒരു മരന്ന്എയ്ത് ണോള്ളൂ അത്രയും കൂടി പോയി.
ആഹ് ആഹ് അഹ് ശരി ആഹ് ആഹ് ആഹ് അഹ് ന്നേ അത്രേം കൂടി പോയി അത്ര പഴക്കം ചെന്നു ല്ലെ?
അതെന്നെ അഞ്ചു വർഷംന്ന് പറയുമ്പോ
ഉം അതെ അതെ അതെ അല്ല ചില്ലറല്ലല്ലോ അതന്നെ. അന്ന് മുതലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് ഉം.
ടയില് ഓരോ മാരകമായി മാരകമായി മാരകമ ക്യാൻസർ വന്ന എന്റെ കുടുംബത്തിൽ തന്നെ ക്യാൻ വന്ന വ്യക്തികൾക്ക് പോലും അത് മാറി. ചികിത്സ ചെയ്ത്
അതെ അതെ അതെ അതെ
ഏഹ് എന്നിട്ട് പോലും ഞാൻ ഇതിങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് ബുദ്ധിമുട്ടന്ന് പർഞ്ഞ് കഴിഞ്ഞാ മാനസികമായിട്ട് തളന്നു പോകുമെങ്കിലും മക്കളെ കാര്യം ഓർക്കുമ്പം
നമ്മളൊന്ന് അഒട്ന്ന് ഒന്ന്നൊരു മൈൻറിനെ ശരിയാക്കി ങ്ങ്ടുക്കും.
എടുക്കും ആരും ഇല്ലല്ലോ അവർക്ക് നമ്മളല്ലേ ഉള്ളൂ നമ്മളിപ്പം വേദനയുടെ ഗുളികകഴിച്ചിട്ടാണേലും വേണ്ടില്ല ന്ന് പറഞ്ഞ് ഞാന് എല്ലാ കൂട്ടോം ചെയ്യും വെറുക്കും എടുക്കും അപ്പം
അതെ നമ്മള് നമ്മള് തള ആഹ് നമ്മള് നമ്മളെ തളർത്താതെ നോക്ക അതിന് തളരാതെ നോക്ക നമ്മള് നമ്മക്ക് സ്വയം സത്യം പർഞ്ഞ നമ്മള് ത പിന്നെ സ്ട്രോങ് ആക്കാനൊക്കെ നമ്മളെ കൊണ്ട്ന്നെ കഴിയൊള്ളു. മറ്റ് ള്ളോർക്ക് നമുക്കൊരു ആശ്വാസം പകരാനൊക്കെ കഴിയുങ്കിലും
തളർത്തി കളയും ഇത്താ ഒരുമാതിരിയൊക്കെ എല്ലാവരും ഓരോ കാര്യങ്ങളിലും നമ്മുടെ തളത്തി കളയും തളർന്നു പോകും നമ്മള് ഒരുപക്ഷെ ഓരോരുത്തരുടെ വാക്
അതെ വാക്കുകളൊക്കെ കേട്ടിട്ട് ശരിയാണ് നമ്മള് പക്ഷെ അതിന്നൊക്കെ നമ്മള് നമ്മളെ സ്നേിക്കുന്നോര് നമ്മളെ ഒരിക്കലും നമ്മളെ തളർത്തുള്ളൂ നമ്മള
അതില് നമ്മള് കേക്കാതിരിക്കന്നുള്ള നമ്മളള് തളർത്തുന്നു നമ്മള് കേൾക്കാതിരിക്യ
ആഹ് നമ്മള് അതിനെന്നും കേൾക്കാതിരിക്കന്നല്ല അങ്ങനത്തെ ഒരേട്ടുള്ള എന്താ പറയാ പാകത്തിന് മതി. നമ്മള് ഇടപഴകണതൊക്കെ നമ്മള് അവരോട് സംസാരിക്കണതാലും നമ്മളെ വേദനിപ്പിക്കുന്നതാണെങ്കി ഉടനെ അവ്ട് ന്ന് എസ്കേപ്പ് ആവ അതന്നെ അതെ നമ്മള് ഓർക്ക് നമ്മളെ കൊണ്ട് നമ്മക്ക് അവരെ കൊണ്ട് ഒരു ഗുണോല്ലെങ്കി ആ ഉപദ്രവത്തിന് നിന്ന് കൊടുക്കണ്ട എന്തേ? ആഹ് അത് അതൊക്കെ അത് നമ്മള് നമ്മള് ശ്രദ്ധിക്കാണം. നമ്മള് സന്തോഷം സങ്കടമാണെങ്കിലൊക്കെ നമ്മള് തീരുമാനിക്കും പോലെ അല്ലെ?
ഉം
എന്താണെങ്കിലും അതിനൊക്കെ ഒരു വഴി ഇണ്ടാവും വഴി ഇല്ലാതിരിക്കൂല എന്ന് നമുക്ക് ഒരു പരീക്ഷണൊന്നും ഉണ്ടാവൂല ഏഹ് നമുക്ക് പിന്നെന്താണ് കുറച്ചൊരു പരീക്ഷണഘട്ടണെച്ചാല് ഒരു സുഖമില്ല
എൻന്റെ ചെറിയ മക്കളെയും വെച്ച് എൻന്റെറെ ആ എൻന്റെ ഈ ചെറിയ മക്കളെയ വെചേ എനിക്ക് ഈ ഒ അഞ്ച് വർഷം ന്ന് പറഞ്ഞ കഴിഞ്ഞാല് എന്റെ ഈ പ്രായത്തിനുള്ള ഇടയ്ക്ക് എനിക്ക് വലിയ ഒരു പരീക്ഷണ ആതാ ഏ അത് ഒരുപാട് അനുഭവിച്ച ച്ചു ഞാനും എറെ ഈ മക്കളും ഒത്തിരി വേദന പച്ചയായ ഈ ശരീരത്ത് കീറി മുറിച്ചും സർജറി ചെയ്തും അത് ചെയ്തും ഇത് ചെയ്തും പൈസ ഉണ്ടാക്കാനുള്ള ബുദ്ധമുട്ടും മക്കടെ ബുദ്ധിമുട്ട് വേദനയുടെുദ്ധിമുട്ട്. അസുഖത്തിന്റെ ബുദ്ധിമുട്ട് എല്ലാ ബുദ്ധിമുട്ടുകളും കൂടെ ചേർന്ന് ഒരുപാട് ഒരുപാട് മാനസികമായിട്ട്
ഉ അതെ അതെ അത അതെതെ അതെ ആഹ ശരി എല്ലാത്തിനും വഴിയുണ്ടാവും ഞാനല്ലേ പറയത് ഓക്കെ ആ ആയിക്കോട്ടെ ശരി എന്നാ ഓക്കേ